ഹലോ
ആഹ്
ആഹ് എന്താ സുഖല്ലേ
അതെ സുഖാണ്
ആ് അവ്ത്തെ വീട്ട ആ വീട്ടിലൊക്കെ എങ്ങനെ സുഖല്ലേ
ഓ സുഖാണ്
ഞപ്പൊ വിളിച്ചാ എന്താ ന്ന് അറിയോ ഏ കൊറച്ച് പൈസ ഉണ്ടോന്ന് ചോയിക്കാ കാരണം മോൾക്ക ഓള ഫാസൽ ചെയത ഒരു കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി ആണല്ലോ മറ്റന്നാൾ അപ്പൊ അതിന് പുതിയ ഡ്രസ്സ് വാങ്ങണെന്നാ പറഞ്ഞഞ് വസ്ത്രം പുതിയ വസ്ത്രങ്ങളൊക്കെ അപ്പൊ അതിന് അവഓളങ്ങെ കരന്നൊണ്ട് ഇപ്പൊ അവള ഇരിക്ക അപ്പൊ അങ്ങനെ നമ്മള് പറഞ്ഞിട്ട് വാങ്ങി കൊടുക്കാതൊല് സങ്കട ച അ അന് കൊറച്ച് പൈസന്റെ അതുണ്ടായിരുന്നു ബാബു വാങ്ങാനായി ചോദിച്ചിരു ന്നത്
ആ അതെ ഒരാൾക്ക് ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോ ഇപ്പൊ നല്ലൊരു എമൗണ്ട് വരുവല്ലോ
മോൾ അത സ്ത്രീകൾ ണെങ്കിൽ ഭയ എമൗണ്ട് കുറച്ച് കൂടുതലായി ആണുങ്ങളുടെ ഡ്രസ്സിനെട്ടി കൂടുതൽ പൈസ സ്ത്രീകളുടെ വസ്ത്രങ്ങളക്ക് അപ്പം അതാണ് അവൾക്ക് ചെറിയ വസ്ത്രങ്ങൊന്നന്ന് വെച്ചില്ല അവക്ക് എന്തെങ്കിലുമൊക്കെ അവ കണ്ട ഫാഷൻ എക്കെ അപ്പൊ അതിന് അതേ മാതിരി തന്നെ വസ്ത്രം വണ്ടി വരും
ആ ഫോണിലൂടെ ഓരോന്ന് കാണാന ആ മോഡൽ തന്നെേണെന്ന്വര് പറയും അപ്പൊ പിന്നെ നമ്മള് മേടിച്ചെടുക്കാൻ ബാധ്യ രാണല്ലോ
ആഹ ഞങ്ങ ആരോ ച്ച ചെയ്ത ഇപ്പ ബ പാർട്ടിക്ക ഓരോ ഒരു ക്ലാസ്സ് ചിലപ്പോ നാപ്പത് അമ്പത് കുട്ടികൾണ്ടാവും അവരുടെ ഓടെ ഓരോ ബർത്ത്ഡേ പാർട്ടിക്കും പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങാനൊക്കെ പറഞ്ഞാല് ങ്ങെ ആലോചിച്ച ഞമ്മളൊക്കെ പണ്ട് കാലം എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാന് കൊല്ലത്തില് രണ്ട വട്ട ഡ്രസ്സ് ഉണ്ടാവും ചിലപ്പോ രണ്ട വട്ടവും ഡ്രസ്സ് എടുക്കൂ പുട്ട സടെ പക്ഷെ ഇപ്പൊ മാസത്തില തന്നെ മൂന്നും നാല് വട്ടംൊക്കെ പുതിയ ഡ്രസ്സുകൾ എടുക്കുന്ന കുട്ടികളായിരിക്കണം
ആഹ അതെ പണ്ട് പണ്ട്ടുത്ത് റ്റുന്നത് ഓണത്തിന് പെരുന്നാൾക്ക് സീസണില ആായിട്ട് നമ്മൾ എടുത്തിും ഇന്ന അങ്ങനെയല്ല ഇന്ന് ഓണത്തിന് ക്രിസ്മസിന് പെരുന്നാ അതിന്റെ പുറത്ത് ഫാമിലിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കല്യാണം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ പരിപാടി ഓരോ പരിപാടിക്കും വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് എണ് ഇന്നത്തെ കാലത്ത് ആൾക്കാര കെ അതും പണ്ടെന്നെല്ലാം പറഞ്ഞാ ഒരു മുണ്ടും ഷർട്ടും അതിനുള്ള പൈസ ശ്രീകള എന്നുണ്ടെങ്കിൽ ഒരു സാരി അല്ലെങ്കിൽ ഒരു ചൂരിദാർ ഇതിനുള്ള പൈസ പക്ഷെ ഇന്ന അങ്ങനെ ഇന്ന് ഏ അവർക്ക് ഒരു ഡ്രസിന് കൂടെ വേണ്ടതും അതിന്റെ ഒപ്പംള്ളതും
ആഹ അത്തന്നെ പറഞ്ഞത്േ വെറുതെ ഡ്രെസിന്റെ മുകളിൽ വസ്ത്രത്തിന്റെ മുകളിൽ വെറുതെ അനാവശ്യമായിട്ട് ചെലവ ചെയ്യുക കാരണം ഒരു ഡ്രസ്സ് എടുക്കുമ്പോ അതിന്റെ കൂടെ ഒന്നിന്റെ കൂടെ അതിനെ യോജിച്ച സാധനങ്ങള്ൾ അതിനന് യോജിച്ച മാക്കപ്പ് സെറ്റ് പുതിയത് അതിനന് യോജി എല്ലാ ചെരുപ്പ് വരെ അതിന് യോജിച്ച് പുതിയത്ൊടുക്കവര് അതിനന്ുവേണ്ടി ഒരു ഇന്നിപ്പോൊ ഒരു ആഹ അത്തന്നെ ആ ഡ്രസ്സ് ആണെങ്കിൽ ഒാ പിന്നെ വേറെ ഫംഗ്ഷൻ ഇടൂല അത് പിന്നെ വീട്ടിൽ അരമാറയിൽ അതേ മതി പിന്നെ പിന്നെ കലാകാലം ഉണ്ടാവും അത് പിന്നെ ഒരു ഭച്ചന ഒരു പരിപാടികൾക്കടൂല മ്മളൊക്കെ ഒരു ഒരു പെരുന്നാപ്പ ഒരു ഡ്രസ്സ് എടുത്താലും അത് പിന്നെ പിറ്റത്തെ പെുന്നാൾ വരെ എല്ലാ പരിപാടികൾക്കും ആ ഡ്രസ്സ ആായിരിക്ക നമ്മള് പണ്ടട്ടായി ഓർമ്മയില്ലപ്പ കാലങ്ങളിലൊക്കെ മുതൽ ഡ്ര എടുക്കുകയുള്ളൂ
അത് നമ്മള് പണ്ട കാലങ്ങളിലെല്ലാം വലിയൊരു ഡ്രസ്സ് എടുക്കും കുറച്ച് നിളോ ലൂസും എല്ലാം ഉള്ളത് എന്നിട്ട് അതാ ഒരു കൊല്ലന്ന് നമ്മൾ കൊണ്ടപോകയി ഇന്ന് അങ്ങനെയല്ല ഇന്ന് വലുത് കിട്ടി കഴിഞ്ഞ അത് വെട്ടിച്ചെുത ആ ഒരു യുസ് രണ്ടും മൂന്നാല് മാസം പറ്റുന്നെങ്കിൽ അത്രയും ഇനി അതി കൂ
പിന്നെ നമ്മള് പണ്ട് പണ്ട് ക നമ്മളൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോരുന്ന കാര്യം ഓമ്മോട്ട നമ്മ രക്ഷിതാക്കള കൂടെ മാത്രമേ നമ്മള് വസ്ത്ര എടുക്കാൻ പോയുള്ളൂ ചന്നത്തെ കാലത്ത് അവർക്ക് രക്ഷിതാക്ക കഴിയുന്നത് ഭയങ്കര കുറച്ച കൊ കൊറച്ചില് മാതിരിണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് കണം അവർക്ക് സ്വന്തമായിട്ട് പോയിട്ട് കൂട്ടുകാരുടെ കൂടെ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകള് നമ്മള് കടുത്തിരുന്ന നമ്മളെ രക്ഷിതാക്കൾക്ക് ഇഷ്ടമുള്ള ര ബസ്സുകളായിരുന്നു കാരണം അവർക്ക് നല്ല സെലക്ട് ചെയ്യ നമ്മുക്ക് എന്താണോ വേണ്ടത് ഇനി ഒരു വർഷത്തേക്ക് ഇടാനുള്ള ഒരു വസ്ത്രണ് നമ്മള് നമ്മള് നമ്മള രീതിൽ എടുത്താല് അത് ഇനി ഒരു രണ്ടു മാസം പോന്നും തികയില്ലന്ന് അവർക്ക്റിയാം അ അതുകൊണ്ട് തന്നെ അവര് നല്ലൊരു സാധനം നമ്മുക്ക് താ എടുട്ട് അ ഇനി ഒരു വർഷത്തേക്ക് കൃത്യമായിട്ട് അവർക്ക് അത അറിയാം അങ്ങനെ അവര് ര ഒരു വസ്ത്രങ്ങളായി നമ്മുക്കുള്ളതൊക്കെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ എന്റെ മോള തന്നെ ഇപ്പ പൈസ എൻന്റെറ അടുത്തുന്ന് കേക്കും പക്ഷെ ഞാൻ ഞാൻ കൂടെ പോകാൻ അവൾക്ക് പറ്റില്ല കാരണം അവർക്ക് കൂട്ടുകാരുണ്ട് അവരുടെ കൂടെ പോയിട്ട് അവർ അവരെല്ലാവരും ഒന്നിച്ച് ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ ഇട്ട് നോക്കി മാച്ച് ചെയ്ത് വീണ്ടും പോയി മാറ്റി വീണ്ടും ഡ്രസ് എടുത്ത് അങ്ങനെ നാലും അഞ്ചു വട്ടം പോയി മാറ്റിയിട്ടൊക്കെയ ഡ്രസ്സ് എടുക്കുന്നത് അതിന് വണ്ടി ചെലവ് വേറെ പിന്നെ എല്ലാ ചെലവും അനാവശ്യമായിട്ടുള്ള ചെലവുകൾ എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അതൊക്കെ ഇന്നത്തെ കാലത്ത് വസ്ത്രം എടുക്കുന്ന രീതിയിൽ അവര് ചെയ്യുന്നുണ്ട്
ഒരുപാട് മാറിട്ടു ണ്ട്ഇപ്പൊ നമ്മളെല്ലാം പണ്ടെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മള് വീട്ട ഇതേ മാതിരി പിന്നെ ഓണത്തിനാണ് പോവുന്നത് അത് വീട്ടുകാരെല്ലാവാരും കൂടെ പോവുക ഒരു ഷോപ്പ നിന്ന്ല്ലാ ഷോപ്പാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അതി എടുത്ത് പോരാ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന്ല്ലാതുള്ള- ഷോപ്പിൽ പോകുക മടി ഗേൾസിന് ഗേൾസിന്റേതായിട്ടുള്ള ഷോപ്പ് ബോയിന് ഷോപ്പ് എന്താല- വ്യത്യാസം സപ്പറ്റില്ല ല് കുറ പൈസ കൂടും പൈസ കൂടുമ്പോ ഇവര് നല്ലതാണ് ഇവർക്കൊരു സംതൃപ്തി വരിയാണ് പൈസ പോണ നമ്മള ടുത്തുന്നു ണല്ലോ
അത് മാത്രല്ല ഇവര് ചെറിയ കടകളിലൊന്നും കേറൂ ല ആദായത്തിന് കിട്ടുന്ന കടകളൊക്കെ ഉണ്ടാവുമല്ലോ വസ്ത്രങ്ങൾ അവലൊക്കെ നല്ല വസ്ത്രങ്ങൾ ഉണ്ടാവും പക്ഷെ- അവര കേറൂല അവർക്ക് വലിയ വലിയ കടകള് വലിയ വലിയ- നല്ല വിലക്ക് കിട്ടുന്ന കടകളെ- കേറുള്ളു കാരണം അതവരുടെ ഒരു അഭിമാനത്തിനുള്ള എന്തോ ഒരു മാതിരി അവര്- കണ്ടുകൊണ്ട് വളരും അതൊക്കെ ഇപ്പൊത്തെ സമുദായത്തിന് വളരെ അനാവശ്യ ചെലവിലേക്ക്എത്തിക്കും
ഉം
കൈപ്പത്തെ കല്യാണ അതാ കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മവരൂ ന്നത് ഇപ്പത്തെ കല്യാണം എന്തിന എന്തിന് വേണ്ടിയാണ് ഇപ്പോ കല്യാണം നടത്തുന്നത് വസ്ത്രത്തിന്റെ മൂടി കാണിക്കാൻ എന്റെ വസ്ത്രം ഇത്രവിലയുടെയാ ണ് എന്റെ വസ്ത്രം ഇത്ര അങ്ങനെ ആ- ആളുകളുടെ മുൻപില് തന്റെ വസ്ത്രം കാണിക്കാനുള്ള പ്രചാരണങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെേ ങേ അനാവശ്യ ചെലവുകൾ വെച്ചിട്ടേ ഇപ്പ-
വരൻ വധുവിനും ഡ്രെസ്സിന് മാത്രം ഏകദേശം- പത്തറുപതിനായിരം രൂപ ചെലവാക്കുന്ന കാലം അവരിടുന്ന ഡ്രസ്സുകൾക്ക് അതിമ വരുന്ന- മോടി പിടിപ്പിക്കലിനൊക്കെ
ആ അത് മാത്രല്ല വരന്റെ കൂടെയു ള്ള ആളുകൾക്ക്ആ അതിലും പത്തം അറുപതിനായിരം രൂപ യുടെ ഡ്രസ്സുകള് പിന്നെ വധുവിന്റെ കൂടെ- ആളുകൾക്ക് പിന്നെ കൂടുൽ എന്നിട്ട് വരന്റെ ആളുകളും വധുവിന്റെ ആളുകളും അതിലൊരു മത്സരം കൂടുതലും വിലക്കുള്ള ഡ്രസ്സ് എടുക്കുന്നെ എന്തോ ഒരു വലിയൊരു അനുഭൂതി കിട്ടുന്ന മാതിരി
രണ്ടു ദിവസത്തെ പരിപാടി ആണെ ന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം വേറെ വേറെ അതിനപോലെ ഫോട്ടോ ഷൂട്ടിങ്ങിന് വേറെ
ആ രാത്രി കല്യാണത്തിന്റെവേറെ രാവിലെ കല്യാണ വേറെ മെഹ ഹൽദിക്ക് വേറെ പിന്നെ എല്ലാ കല്യാണം നിക്കാഹിന് വേറെ എല്ലാ കല്യാണങ്ങൾക്കും വേറെ വേറെ ഡ്രെസ്സുകളമാണ്
ഇവരെ കൂടെ കല്യാണഡ്രസ്സ്‌ എടുക്കാൻ പോണ നമ്മൾ ഈ ഒരു കടയിൽ കയറും പിന്നെ അടുത്ത കടയിൽ കയറും ഇവ- ശരിക്കും സാറ്റിസ്ഫൈഡ ആകുന്നത് കിട്ടുന്നത് വരെ പണ്ടെല്ലാം ഒരു കടയിൽ പോയി നമുക്ക് ആ കടയിൽ നല്ല നോക്കിരിക്ക ഇത് അങ്ങനെയല്ല ഇത് ഇവർക്ക് പറ്റുന്ന കട ഇടുന്നാണോ കിട്ടുന്നത് അതുവരെ അങ്ങ് തെരഞ്ഞോ
ആ അത് ത ന്നെയാണ് ഇപ്പത്തെ ഞാൻ സമുദായത്തിനെ കുറിച്ച് പറഞ്ഞില്ല ഇപ്പത്തെ കുട്ടികൾക്കെ- ഈ പൈസയുടെ വില അറിഞ്ഞിട്ടില്ല അവര് കാരണം ഇവര് എല്ലാ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് അത്യാവശ്യ ചെലവുകൾ നടത്തുകയാണ് ഏ പൈസകൾ എല്ലാ കാര്യങ്ങളിലും ആകും ആനാവശ്യ ചെലവായിക്കുക കാരണം അവര് പൈസയുടെ വില അറിയാതെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട്ജീവി- വളരെയാണ് അവർക്ക് ഇതുവരെ അതിന്റെ വില അറിയില്ല പക്ഷെ നമ്മളെ പണ്ട് ചെറുപ്പകാലത്ത് നമ്മക്ക് പൈസയുടെ വില അറിയാം കാരണം അന്ന് ദാരിദ്ര്യം എന്നുള്ളത് എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു കാരണം ഒരുട്ട നമ്മള് ഒരു വസ്ത്രത്തിന് മാ ണ്ടി ഒരു കൂടുതൽ പൈസ ചിലവാക്കിയാല് നമ്മള വീട്ടില് പിന്നെ ഒരു നേരത്ത് ഭക്ഷണം അവിടെ ഉണ്ടാവൂല്ല കാരണം ആ പൈസ- ന വസ്ത്രം അവിടെ കൂടുതൽ ചിലവാക്കണ്ടാവും അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ നോക്കിയിട്ട് അള- എന്നിട്ടും മായിരിക്കും അവര് ആദ്യേ കണക്ക് കൂട്ടിയിട്ട്ണ്ടാവും ഇത്ര പൈസായി വസ്ത്രത്തിനുപയോഗിക്കണം ത്ര പൈസായി പിന്നെ ഫു ഭക്ഷണങ്ങൊക്കെ കാരണം അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ രൂപമാറിയാല് ഇവിടെ ഷോർട്ട് വരും അവിടെയും ഷോർട്ട് വരും അപ്പൊ വടെ വടെ കൂടിയാൽ അതായത് വസ്ത്രത്തിൽ കൂടിയാല് നമുക്ക് പിന്നെ ഒരു നേരത്തെ ഫുഡ് ഉണ്ടാവൂല്ല അത് ജാർച്ച ള്ള പൈസ അത്യാവശ്യത്തിനുള്ള പൈസ ഫുഡ് വസ് ഭക്ഷണത്തിലേക്ക് എടുക്കൂല്ല കാരണം വസ്ത്രം നല്ലതൊന്നും ഞങ്ങൾ നല്ലതേ ങ്ങോള്ളൂ ക്ഷെ അത് വെല കുറഞ്ഞതായിരിക്കും അതും നല്ലതായിരിക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് നല്ലതാണേലും എന്തായാലും വെല കൂടിയതേ വാങ്ങൊള്ളൂ ഇങ്ങൾ
അതെ വെല കൂടി അതും വെല കൂടുമ്പോഴാണ് ഇവർക്കതിന് രസം തോന്നുന്നത് വില കുറഞ്ഞ ന്ന് ഞ വർക്കത് കണ്ണിൽ പു പൊറ്റില്ല ആ ഇത് പോരാ എന്നുള്ള രു ചിന്താഗതി വെരാണ് പൈസ കൂടുമ്പ പിന്നെ വർക്ക് സാചി ഫാഷൻ കൂടാണ് ആ ഇത് നല്ലതാണ് എവിടെ മറ്റൊരു കടീൽ ചെൽപ്പോ ഇത് അഞ്ഞൂർന് കിട്ടണ സാനെ ബര് വടെ എഴുന്നൂറ് എണ്ണൂറ് പർഞയ്ഞ്ഞാല് ഇവർക്ക് ഇത് രസം തോന്നാണ് മ്പോ ചെറ്യേ കളർ മാറ്റോം വടിം വിടിം ചെറ്യേ മാറ്റങ്ങളോ ണ്ടാക അഹ് നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ വർക്ക് നാ ട്ടിൽന് പണ്ടത്താൾക്കാരെല്ലാം അധ്വാനിച്ച് നേടിയ ഇട്ത്താണ് അയ്ന്റെ വെല വർക്കറീല. അയ്‌ന് വര് ക ര ചെർപ്പം മുതലേ പോയിരിക്ക്ണെ സ്മാർട്ട് ക്ലാസ് റൂമിൽ സ്മാർട്ട് ഫോണുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വർക്ക് അധ്വാനിക്കുന്നതിന്റെ ആ ഒരു ഇതറീല്ല
പിന്നെ ഈ സിനി ഈ സിനിമാ മേഖലയി ക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചീണ് വരെ അഹ് നിങ്ങൾക്കറിയോ ഓരോ ഫാഷനും സിനിമാ മേഖലയിൽ നിന്നാണ് ഇൻഫ്ലുവൻസെയ്യ്ണത്. കാരണം ത് ഇവര് സിനിമ കണ്ടുകൊണ്ടാണ് ഓരോ വസ്ത്രങ്ങളെ കുറിച്ച് അറിയ ന്നതും അത് വാങ്ങാനുള്ള ഓരോ ഏർപ്പാടുകൾ ചെയ്യുന്നത് അയ്ന് പൈസ വര് ചെലവാക്കൂല കാരണം പൈസ വാപ്പായോ രക്ഷിതാക്കളെ അട്ത്ത്ന്നായിരിക്കും.
ഇന്നത്തെ കാൽത്ത് ഈ കുട്ടികൾ ങ്ങനെ ഓരോതിലേക്ക് പോവും ഇൻഫ്ലുവൻസ് ആവ്ണെന്നെ സോഷ്യ ൽ മീഡിയേണ് ആ വിഷയത്തിന്റെ കുർച്ചാന്ന്ണ്ടെങ്കിൽ കുറേ സംസാരിക്കാണ്ട് നമ്മൾ പ്പ ഡ്രസ്സുകളെ കുർച്ചിട്ടാണല്ലോ
വസ്ത്രങ്ങൾ വാണും വസ്ത്രങ്ങൾ വാണ്ട ന്ന് ഞാൻ പറയുന്നില്ല വസ്ത്രങ്ങൾ വാങ്ങണം പക്ഷെ അനാവശ്യമായിട്ടുള്ള ചെലവ്ള്ളെ വസ്ത്രങ്ങൾ വാങ്ങരുത് ആവശ്യത്തിന് മാത്രംവ ക്ഷണം വസ്ത്രങ്ങൾ വാങ്ങ കാരണം ആ പൈസാന്നുള്ളത് ആ അനാവശ്യായിട്ട് ചിലവഴിക്കുന്ന വ പൈസന്നുള്ളത് നമ്മളെ ജീവിതത്തിൽ ഇനിയും എന്തെങ്കിലുംക്കക്കൊക്കെ ഉപകാരപ്പെടുന്ന പൈസായിരിക്കും കാർണം അയ്നുള്ള പൈസായിരിക്കും പിന്നെ തിന് ചെലവാക്കാ പ്പ അവ്ടെ മ്മക്ക് അതിനുള്ള ഉപകാരം നമുക്ക് ഇല്ലാതാവും അങ്ങനെ ആ അടഞ്ഞു പോവാണ് അങ്ങനെയാണ് ഈ വ വസ് ത്രങ്ങൾലേക്ക് വൽ എങ്ങനെയാണ് ഈ വസ്ത്രങ്ങൾലേക്ക് മാത്രം വന ആ അനാവശ്യമായിട്ട് ചെിലവഴിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നാത്ത എനിക്ക് തോന്ന്ണെ അയ്ന്ള്ള ഒരു കാരണായ് - ക്ക തോന്നപ്പളും പിടി കിട്ടിട്ടില്ല
അതെ അപ്പോ ഇൻഫ്ലുവൻസ് ചെയ്യാണോ രോ മേഖലകളായാലും ന്താണ് ഓരോ സോഷ്യൽ മീട്യ പ്ലാറ്റ്ഫോമും വരെ ഇൻഫ്ലുവൻസെയ്തിട്ട് വർക്കു അവരെ പോലാവണം ഒരാളെ കാണണ് ന്ക് അവരെ പോലാവണ ത്ട്ക്ക്ണ ഡ്രെസ്സ ആ മോഡല് എന്ന് പർഞ് കൊണ്ടാ മോഡ്ലോട്ട് പോകണ് അതിനെ കുറിച്ച് സംസാരിക്ക ന്ന് ണ്ടെങ്കി നമ്മൾ കൊർ
ഏതായാലും ന്റെ ട്ത്ത് കൊർച്ച് പൈസ ണ്ടെങ്കിലിൽ ന്കൊന്നയച്ച് തർ മ്മക്കിനി പിന്നെ സംസാരിക്കാം. ഓക്കെ